ഹലോ
ക്കണ്ടാ
ആ കേക്ക കേക്ക
അ ആ
എന്താണ് പരിപാടി
ഞാൻന്തെ ഇവിട ചോറ് കഴിക്കാൻ പോണോള്ളു അവിടെയോ
ആ ഞാൻ ചായ കുടിച് കൊറചേരായുള്ളു ആ അല്ല ഇന്നത്തെ വാർത്തകള് കണ്ടാർന്നോ
മറ്റേ ലോകം അതിവേഗം മാറുകയാണല്ലേ പിന്നെ ഈ സാങ്കേതിക വിദ്യക്കെ വളര ആ അതിന്റെ ആ വശങ്ങളും മോശവശങ്ങളും നല്ല വശങ്ങളും എല്ലാനും കൂടേണ് ഒരുപോല
ശരിയാണ് പ്രത്യേകിച്ച് ഏ ഐ വന്നതോടെ നമ്മുടെ പഠിക്കണ രീതിയും ജോലി രീതിയക്ക മാറിതൊടങ്ങി ശരിക്കും
ഉം അതെ അതെ പിന്നെ എ ഐന്ന് പറയ്ണത് ഒരു മികച്ച സഹായി തന്നെണ് ട്ടോ പ്രത്യേകിച്ച് ഞങ്ങൾക്കൊക്കെ ഭയങ്കര സഹായകരോണ് പക്ഷെ നമ്മുടെ ആ ഒരു ചിന്താശേഷിന്നെ അത് നഷ്ടപ്പെടുത്തുന്നു എന്നാച്ചാ അത് നമ്മൾ കൂടുതലും ഉപയോഗിക്കുമ്പോര് നമ്മുടെ നമ്മ ചിന്തിക്കുന്ന ആ ഒരു രീ തി മാറുകയാണ് അവിടെ നമ്മൾ ഈ എ ഐനെ ഡിപ്പെൻഡ് ചെയ്ന്നെന്ന്
അതെ അതാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ വിദ്യാഭ്യാംറിവ് ശേഖരിക്കുന്നലും അതിന ശരിയായിട്ട് ഉപയോഗിക്ക ുന്നതിലാണ് വിജയം അല്ലാതെ നമ്മള് എ ആയി നോക്കി എല്ലാം ഇങ്ങനെ നമുക്ക് പാഠം പഠിക്കുന്നതിലല്ലല്ല അത യഥാക്രമം ഉപയോഗിക്കുന്നതിലാണുള്ള കാര്യം ഇരിക്കുന്നത്
ഉം അതെ അതെ പിന്നെ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് പിന്നെ ഏറ്റവും ആശങ്കപ്പെ പ്പെടുത്തുന്ന ഒരു വിഷയം എന്താന്ന് നിനക്ക് തോന്നണേ
മയക്കുമരുന്ന് വേറെന്താ
ആ അതെ അതിപ്പ എവിടെ പല യുവാക്കളും പിന്നെ അവരെ അക്കെ വെറുതെ ഒരു കൗതുകകത്തിന് വേണ്ടി അതങ്ങട് വലിച്ചു കേറ്റിണ് അല്ലെ അത് തുടങ്ങിയാൽ പിന്നെ അത് തീർക്കാനും പറ്റൂല അതിന് അടിമയായി മാറുകയാണ് അവര്
ആ ഒരു നിമിഷത്തെ അവരുടെ തെറ്റായ ആ ഒരു തീരുമാനം കൊണ്ട് ശരിക്കും പറഞ്ഞാൽടെ അവരുടെ കുടുംബവും കൂട്ട രും തമ്മിലുള്ള എല്ലാ ബന്ധമാണ് തകരണ എന്നുള്ളത് ആരും മനസ്സിലാക്കാറില്ല
ഉം അതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ബോധവൽക്കരണൊക്കെ സ്കൂളുകളിലും മറ്റ് വി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ കൊണ്ടുവരണംന്ന് പറയണുന്നത് അത് ഭയങ്കര കൂടുതലും പ്രായോഗികമാണ്
നമ്മള് ചെറിയ കാര്യങ്ങളിൽ പോലും ദേഷ്യപ്പെട്ട് പറ്റൂല എന്ന് പറയാറുണ്ട് പക്ഷെ ഇങ്ങനൊ ഒരു ആവശ്യ നമ്മടെ അടുത്ത് വരുമ്പോ നമ്മള് നല്ല ദൈര്യത്തോടെ സ്ട്രോങ്ങാആയിട്ട് നിന്ന് ഒരു ഇല്ല പറ ള ആ തൈര്യാണ് ശരിക്കും പറഞ്ഞാ വേണ്ടത് അത് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും
ഉം അതെ പിന്നെ ഈ സോഷ്യൽ മീഡിയയെ കുറിച്ച് നിനക്ക് എന്താ
അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഉ ഉപയോഗിക്കുന്ന ആള അനുസരിച്ചി രിക്കും അറിവ് നേടാനും ഉപയോഗിക്കാം സമയം പാഴാക്കാൻ ഉപയോഗിക്കാം നമ്മളൊക്കെ രണ്ട് കാറ്റഗറിയിലൊക്കെ പെടും പക്ഷെ എന്നാലും മോസ്ലി നമ്മള് ഉപയോഗിക്കേണ്ടത് അറിവ് നേടാനായിരികുന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്
ഉം അതെ അതെ പിന്നെ അതില് വേറൊരു കാര്യമാണ് ഈ ചിലവരെ മ മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ട് ഈ സ്വന്തം ജീവിതം തന്നെ അങ്ങോട് ആലോചിച്ച് വിഷമിക്കും ഇപ്പൊ ചില വീഡിയോകളിലോ അല്ലെങ്കിൽ എന്തെങ്കലും റീലുകളിലോ ഒക്കെ കാണുമ്പോ അവര് നന്നായിട്ട് ജീവി ല്ലോ അവര് കൊറെ എന്താ പറയാ നല്ല ആഡംബരമായിട്ട് എല്ലാരും ഹ് നയിക്കുന്നു അപ്പം തന്നെ ഫുഡ് കാര്യങ്ങൾ വസ്ത്രങ്ങൾ അതൊക്കെ കാണുമ്പോ സ്വന്തം ജീവിതത്തെ അ കാണുന്ന വേറൊരു വ്യക്തി സ്വന്തം ജീവിതത്തെ പറ്റി ആലോചിക്കുമ ഭയങ്കര അവർക്കത് ദുഃഖിതരമാണ്
അതെ ഇപ്പൊ ഞാൻ തന്നെ ഒരുപാട് കമന്റ് ബോക്സിൽ കണ്ടിട്ടുള്ള കാര്യമാണ് എല്ലാരും പറയും നിങ്ങളുടെ പോലൊ ഒരു ജീവിതം എനിക്കില്ലലോ എന്റെ ജീവിതത്തി സങ്കടം മാത്രല്ല പക്ഷെ വരൊരിക്കലും മനസ്സിലാവാത്തൊ ന്താന്ന് വെച്ച്കഴിഞ്ഞാല് അവര അവരുടെ ഒരു യഥാർത്ഥമായ ജീവിതം അല്ല കാണിക്ക്ണെ അവരുടെ നല്ല ഭാഗങ്ങൾ മാത്രം അവരുടെ ജീവി ത്തിലണ്ടാവുന്ന നല്ലത് മാത്രമാണ് അവര് കാണിക്കുന്നത് അതാരും ശ്രദ്ധിക്കാറില്ല
ഉം അതെ പിന്നെ എല്ലാരും അവരുടെ ആ ഒരു സന്തോഷ നിമിഷങ്ങൾ മാ അത്ര എന്ത് കൂടുതലായിട്ടും പങ്കുവെ ഇപ്പ വീഡിയോള്ള ആയാലും നമ്മള് കാണത് ആരും അവരുടെ ദുഖകരമായി കാര്യങ്ങൾ പങ്ക വെക്കില്ല എന്താെച്ചൽ അത് കാണിച്ചിട്ടും വലിയ കാര്യമില്ല സന്തോഷകര ക ആൾക്കാരെ അത് ആകർഷിക്കും അതുകൊണ്ടാണത് അവര് കൂട്തലും അങ്ങനത്തെ എന്താ പറയണ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത്
ആ അതെ കാരണം നമ്മള് ഓൾറെഡി സങ്കടത്തിലും വിഷമത്തിലൊക്കെ സ്ട്രസ്സിലൊക്കെ ഇരിക്കുമ്പഴാണ് ഫോണ് നോക്കുന്നത് അതില് സന്തോഷമായിട്ടുള്ള കാര്യ കാണു മ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അസൂയ തോന്നും ക്ഷെ അത്രൊന്നും വലിയ കാര്യല്ല ആ എതായാലും ഈ വർഷം ചൂട് ഭയങ്കര കൂടുതലാണല്ലേ
ഉം അതെ അതെ ഈ എന്തോ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ എന്നന്ന് പറഞ്ഞഞ് കേട്ടത് ഞാൻ
ഉ അത് ശരിയായിരിക്കും കാരണം ഈ പ്ലാസ്റ്റിക് ഉപയോഗം കുറക്കയും മരങ്ങളൊക്കെ നട്ടു പിടിപ്പിക്കുകയും ചെയ്യണ്ടേ അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് പ്ര പ്രകൃതി നാശങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കുന്നത് ജൂൺ ജൂലൈ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഉരുൾപൊട്ടലും അതും ഇതെല്ലാം കൂടെ വരാനായിട്ട്
ഉം ഉം അതെ പിന്നെ ചെറിയ ഈ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ഒന്നിച്ച് ചേർന്നാൽ തന്നെ നമുക്കൊരു വലിയ മാറ്റ റ്റം തന്നെ ഇണ്ടാക്കാം
അത് ശരിയാണ് അതിപ്പോ എന്ത് കാര്യത്തിലാണെങ്കിലും അതെ വിദ്യാഭ്യാസത്തിലാണെങ്കിലും അങ്ങന തന്നെയ അല്ലേ പരീക്ഷയിയില് മാർക്ക് മാത്രം ല്ലല്ലോ വിജയം നമ്മള് അതിന് വേണ്ടി പരിശ്രമിക്കണതല്ലാണ് വിജയ ഉള്ളത്.
ഉം അത് ശരി തന്നെയാ കേട്ടോ പിന്നെ വേറെ കാര്യന്ന് വെച്ചാ നല്ല സ്വഭാവം പിന്നെ ഉത്തരവാദിത് ത്വം കരുണ സത് സത്യസന്ധത ഇവയൊക്കെ എന്താണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മുക്കത് കിട്ടണത്.
കാര്യണ്ടെന്ന് ഞാൻ വിശ്വസിക്കില്ല ഒരു വിദ്യാർത്ഥി സമൂഹത്തിന് ഉപകാരപ്പെടണം അല്ലാതെ കുറെ മാർക്കും സർട്ടിഫിക്കറ്റും കൊണ്ടുപയാൽ നമ്മുക്ക് ജീവിക്കാനായിട്ട് പറ്റൂല്ല
ഉം അത് ശരിയാണ് ഒപ്പം തന്നെ വ വേറൊരു കാര്യമാണ് അവർക്ക് പ പക്കതായിട്ടുള്ള ജനറൽ നോളേജ് എന്ന് പറയുന്ന ഒരു സാധനം വേണം അതൊരു ഏ എന്താ പറയാ അത് വേണ്ട ഒരു കാര്യമാണ്.
അത് ശരിയാണ് ഹ്മ് അല്ല ജനറൽ നോളജിന്റെ കാര്യം പറഞ്ഞപ്പോളാ ഞാൻ എന്താ പിന്നെ ചെറിയ ചോദ്യം ചോദിക്കട്ടെ?
ആഹ് പിന്നെ അല്ലാതെ
ചോദ്യം എന്താന്ന് വെച്ച കഴിഞ്ഞാല് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന ദിവസം?
ഓ അത് ഇച്ചിരി കഷ്ടമാണല്ലോ ഞാനൊന്ന് ഓർത്ത് എടുക്കട്ടെട്ടോ പണ്ട് പഠിച്ചതാകണ്ടേ ആ ആ ആ ഇത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്?
യെസ് വെരി കറക്റ്റ് വളരെ നല്ലര്യം എന്നാ അടുത്തത് പറ ലോക പരിസ്ഥിതി ദിനം? അതെന്താന്ന് പറ അത് ഈ മാസം തന്നെയാണ്
അതെന്തൊരു എളുപ്പം ഇപ്പോള്ള ചോ ചോദ്യമാണ് ജൂൺ അഞ്ച് അല്ലാതെന്ത്.
ഓക്കെ അപ്പൊ ജീനിയസ ആയി സ ജീനിയസ് ആ ഞാൻ സമ്മയിച്ചിരിക്കണം അടുത്തൊരു ചോദ്യം കൂടെ ഇത് നമ്മുടെ അവസാനത്തെ ചോദ്യം ലോക ലഹരി വിരുദ്ധ ദിനം? ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് എന്നാലും
ഹഹ അത് സിമ്പിളോ ഇന്നത്തെ ദിവസം തന്നെ ജൂൺ ഇരുപത്തി ആറ്
അത് കൊള്ള ഏതായാലും ഇന്ന് ചോദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ചോതിയായിരുന്നു ട്ടാ അത്
ബിരുദ്ധം ദിനം നമ്മൾ ആചരിക്കണം ഇന്ന് മിക്ക ബഹുക്കോവികളും അടച്ചിട്ടേക്കുകയാണ്
അത് ഭയങ്കര നല്ല കാര്യമാണ് അല്ല ഇപ്പ ഇ ലഹരിമയത്തിന് മാത്രം നമ്മള് വലിയ കുറ്റംന്നും പറയണ്ട് ഇ ഓൺലൈൻ തട്ടിപ്പുകൾ എന്തോരമാണ് മൊത്തത്തില് ലോകം നശിച്ചോണ്ടിരികണ്
അതെ ഇപ്പം അത് കൂടുതലുംമാണ് പ്രത്യേകിച്ച് ഈ ഓ ടി പി നമ്മുടെ ബാങ്ക് വിവരങ്ങൾ, പാസ്‌വേഡ് അതൊക്കെ ഒരിക്കലും നമ്മള് മറ്റുള്ളവർക്ക് നൽകാൻ പാടുള്ളതല്ല.
അതെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പാസ്വേർഡ് സെറ്റ് ചെയ്യുമ്പോ ശക്തമായ രീതിയിൽ നമ്മളത് വളരെ രീതിൽ ശ്രദ്ധിച്ച് ഭയങ്കര കെയർഫുൾ ആയിട്ടായിരിക്ക ഞാ ചെയ്യേണ്ടത്തുപോലെെ രണ്ട് ഘട്ട പരിശോധനയെങ്കിലും നമ്മൾ എന്തായാലും നടത്തിയിരിക്കണം.
ഉം അത് ശരിയാ പിന്നെ വേറൊരു പ്രധാനം പെട്ട കാര്യ മാന ആരോഗ്യം എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് ഈ പരീക്ഷയുടെ സമയത്തൊക്കെയാണ് കൂടുതലും വിദ്യാർത്ഥികൾ കാണ്ണത് സോ ഈ ഒരു പരീക്ഷ സമ്മർദ്ദം കാരണം എന്താണ് ചില വിദ്യാർത്ഥികളിൽ ഇത് ബാധിക്കണ്ട് ഈ ഒരു മാനസികാരോഗ്യംന്ന് പറഞ്ഞ സാധനം
ശരിയാണ്
ആ ഹ്
സമയം ക്രമീകരിച്ചു പഠിക്ക ആശയ വിശ്രമൊക്കെ എടുക്കേം വേണം അല്ലാതെ ഫുൾടൈം ഇങ്ങനെ ഇതിനേണ്ടി കുത്തിയിരുന്ന് ഇപ്പത ങന കണ്ടില്ലേ നീറ്റ് നീറ്റ് പരീക്ഷ എഴുതിട്ട് ന്തോരം പിള്ളേരാണ് സൂയിസൈഡ് ചെയ്തേക്കണന്നത് അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവുന്നത് അവരുടെ അത്രയും കഷ്ടപ്പാട് ചെയ്തിട്ടും അവർക്കൊരു അ അതിന്നൊരു സക്സ് അല്ലെങ്കിൽ, അതിനുള്ളൊരു നല്ലരു റിസൾട്ട് കിട്ടണല്ല്യ ന്നുള്ളരു വിഷമം കൊണ്ടാണല്ലോ അവരങ്ങനോക്കെ ചെയതത് മ്
അതെ അത് ശരിയാണ് പിന്നെ ഇങ്ങൻത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കി അവരെന്താണ് ചെയ്യേണ്ടേന്ന് വെച്ചാ അവര് വിശ്വസിക്കുന്ന ഒരാളോട് അതിപ്പോ അധ്യാപകനാകാം അല്ലെൽ ഈവൻ അവരുടെ മാതാപിതാ അല്ലെങ്കിൽ അവരുടെ സഹപാഠികൾ കൂട്ടുകാര് അവരോടൊക്കെ ഇവര് അത് സംസാരി ക്കണം ന്നാലാണ് അതൊന്നും മനസ്സിന്ന് അവർക്ക് അതൊന്നു ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ ഇല്ലെൽ അവർ ആ ഒരു സമ്മർദ്ദത്തിൽ എല്ലാ നിക്കും
പക്ഷെ എന്താന്ന് വെച്ചാ എല്ലാ വീട്ടുകാരും ഒരുപോലെരിക്കില്ല ചില വീട്ടുകാര് നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും മനസ്സിലാ യാക്കണംന്നില്ല അതായത് ഇപ്പം മാർക്ക് കുറവാന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടും സ്ട്രിക്ട് ആയിട്ടുള്ള പാരൻറ്സ് ഉണ്ട് എന്ത് ചെയ് കഴിഞ്ഞൽ കുട്ടികൾ മാർക്ക് മേടിക്കാ മാർക്ക് മേടിക്കാ അവരുടെ മാനസിക ആരോഗ്യത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രീ ഇംപോർട്ടൻസ് കൊടുക്കാത്തത് ഇനി അത് കണ്ട് ഒരു ഇത്തരം അയ് കാര്യങ്ങളൊക്കെ നടക്കുമ്പിത് പരാതി പറ ഈ സി ബിസ് ചെയ്തിക്കണത് സി ബി എസ് ഇ പ്ലസ്റ്റുവിന്റെ റിസൾട്ട് കണ്ടി ണ്ടിലായിരുന്നോ പിള്ളേരൊക്കെ എന്തോരം കഷ്ടപ്പെട്ട് എഴുതിയിട്ട് ഓൺലൈൻ ചെക്കിംഗ് കാരണം എന്തോരം പിള്ളേരാ ബുധിമുട്ടിയത് എത്ര മാർ ക്കാണ് കൊറ്ഞ്ഞെ എത്ര പേരെ തോറ്റു പോയത് അതൊക്കെ ഒന്ന് കംപ്ലയിന്റ് ചെയ്യാന്ന് വെച്ച്കഴിഞ്ഞാൽ ഈ രാജ്യത്ത് അഴിമതിയുള്ള സിസ്റ്റം കൊണ്ട് അതും നടക്ക്ണില്ല
ഉം അത് ശരിയാ അഴി മതി അത് വലിയൊരു ഘടകം തന്നെയാണ് അത് നമ്മുടെ നാട്ടിൽ മാത്രവല്ല എല്ലായിടത്തും ഉണ്ട് എല്ലാർത്തും കാണപ്പെടണ ഒരു സാധനമാണ് ഈ അഴിമതി
അതെ എല്ലാ പൗരന്മാരും നിയമം പാലിക്കുകയും സത്യസ സത്യസന്ധത പുലർത്തുകയും ചെയ്യണം എന്നാലല്ലെ സമൂഹം മെച്ചപ്പെടുവൊള്ളൂ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ്
ഉം അത് ശരിയാണ് ഇനിയിപ്പം നമ്മക്കത് മാറ്റിയെടുക്കണെങ്കിലും നമ്മുടെ സർക്കാ രും മാറണല്ലോ മനുഷ്യന്മാര് മാത്രം മാറി യിട്ട് കാര്യയില്ലാല്ലോ അത് നോക്കണ ഇപ്പ എഡ്യൂക്കേഷന്റെ കാര്യത്തിലാണെലും വിദ്യാഭ്യാസത്തിലൾൻ്റെ കാര്യത്തി വിദ്യാഭ്യാസ മിനിസ്റ്റർ ഉണ്ട് മന്ത്രി ഉണ്ട് അവരൊക്കെല്ലരും കൃത്യമായിട്ട് നോക്കിയിരുന്നെങ്കിൽ ഈ അഴി മതി കാര്യങ്ങളൊന്നും നടക്കില്ല പക്ഷെ അവർക്കതിന് സമയമില്ല
നീറ്റിന്റെം ഈ എക്സാമിന്റെ കാര്യപഞ്ഞ സംസ്ഥാനത്തിന്റെ അല്ല ഈ രാജ്യത്ത് തന്നെയാണ് അഫെക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു കുഞ്ഞി സംസ്ഥാനമായ കേരളത്തിലല്ല ഇന്ത്യ മൊത്തമുള്ള കുട്ടികളാണ് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്ക്ണത്
ഉം ശരിയാണ് ന്നട്ട് അവര് വീണ്ടും അ അ പുനർ എക്സാം വെച്ചല്ലോ ന്നിട്ട് എന്തുണ്ടായി ആ കഴിഞ്ഞു ഈ കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ഞങ്ങടെ ടീച്ചർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇപ്പൊ ന്യൂസിൽ കണ്ട കാരണം അ ചില പിള്ളേർക്ക് കൃത്യ സമയ
ആഹ ഞാൻ കണ്ടന്നു ഒരു മിനിറ്റിലന്ത് അ വൈകിപോയി ന്നൊന്നം പർഞ് കേ ല്ലാണ്ട് ആ കൊച്ചിങ്ങനെ വീഴണതും അങ്ങനെ
ആ ഞാൻ അ കണ്ടത് ഗേറ്റിന്റെ പുറത്ത് മൂന്നാള് പിള്ളേ
ആ ഹാ അതാ അതന്നെ ഞാനും കണ്ട വീണ വീണ് കിടക്കുന്ന കരയാ
ഉം... ത് അതിന്റെ വേറൊരു മറുവഷം ന്ന് വെച്ചാൽ അവര്ന്തുകൊണ്ടാണ് അ ലേറ്റ് ഐ മീൻ വൈകി ത്തിയത് എന്നറിയോ?
ഉം അറിയില്ല.
ആ അത് വേറൊരു കാര്യം അവിടെ എന്താ സംഭവിച്ചത് ന്ന് വെച്ചാ അവിടെ വേറെ റാലി നടക്കുന്നു. ഒണ്ടാരുന്നു നമ്മുടെ ഈ ഒരു മന്ത്രി മന്ത്രിമാരുടെന്നല്ല- ഒരു പ്രത്യേക പാർട്ടിയുടെ അപ്പൊ ആ പാർട്ടിയുടെ റാലി കാരണം അവിടെ എന്തായാലും ബ്ലോക്ക് ട്രാഫിക് എന്തായാലും ഉണ്ട്.
എന്നിട്ടും അത് മനസ്സിലാക്കാണ്ടിരുന്നത് ഭയങ്കര മോശമായി പോയി.
ഉം ആ ഒരു കാരണം പക്ഷെ വെച്ച് ഇത് പിള്ളേർക്കൊന്നും എഴുതാനും പറ്റിയില്ല. അവരുടെ ആ ഒരു എന്താ സമയവും പോയി അവര് നേരത്തെ എക്സാമിന്റെയും മാർക്കും- പോയി അവർക്ക് ഇനി ഒന്നും നേടാൻ പറ്റില്ല ഇനി അവര് വേറെ ഇതിലോട്ട് ചിന്തിക്കണം.
ഇത് ഞാനിപ്പ ട്ടോ അറിയണെ ഞാനിങ്ങനെ ഞാന അടുത്ത് വച്ച ഇവിടു നേരത്തെത്താണ് കാരണം ഇതൊക്കെ ഇങ്ങത്തെരു എക്സാാം- ല്ലെ ആ ഞാൻ വിചാരിച്ചു അയ്യോ എന്റെ ഫോൺ ചാർജ് തീർന്ന് ഓഫായി പോകാന് കുറെേ നേരം നമ്മള് സംസാരിച്ച്-
ആണല്ലേ എന്നാ ശരിയന്നാ പിന്നെ വിളിക്കാം